ഹലോ ഹലോ ആ സ്വിഗ്ഗ അല്ലേ എന്ത ആഏ എന്നാ ഏ വീട്ടിലല്ലേ ഇല്ലേ
ആ അതെ വീട്ടിലാണ് ആ നിങ്ങളാ ആ കേക്കുന്നുണ്ട് പറഞ്ഞോ ആഹ ആഹ
ആഹ ആഹ എന്താ ഭക്ഷ ആ കേൾക്കണ്ട് എന്തൊക്കെ ഭക്ഷണോക്കെ കഴിച്ചോ
കഴിച്ചില്ല ഹസ്ബൻഡ് വരുമ്പഴാണ് കഴിക്കുന്നത് ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ജോലി തീർന്നതേ ഉള്ളൂ ഇപ്പഴല്ല കൊറച്ച് മുമ്പ് ജോലി തീർത്ത് വെച്ചതേ ഉള്ളൂ ഇത് തിന്നു ആ നിങ്ങടെ
ഇല്ല ഫ്രൂട്ട്സ് എന്തോ കഴിച്ച് രാത്രി ഫുഡ് തന്നെ കഴിക്കുക പ്രത്യേകിച്ച് ചോറന്നെ കഴിക്ക
ഓക്കേ ഓക്കേ ഈ ഒരു നേരം ഒത്തിരി
വീട്ടിൽ ആരൊക്കെ ണ്ട് ആ എന്തരു കേൾ കേൾക്കാത്ത് അത്ത പോലെ തോന്നണ് ഹലോ
ഹലോ
എട എടക്ക് സൗണ്ട് പോണ പോലെണ്ട് ആ ഇപ്പൊ കളിക്കണ്ട്
ടാറ്റാ ടാറ്റാ ആ പിന്നെ ഇവിടെ ഞാന് ഉമ്മിച്ചും കൊണ്ടുവന്റെ മക്കളും ഹസ്ബന്റ് പുറത്ത് പോയിരിക്കയാണ് ആ കളക്ഷന് പോയിരിക്കയാണ് കൊറച്ച് കഴിയും
ആ ആ നിങ്ങളെന്തേലും ചെയ്യണ്ടോ
ഞാനോ ഞാൻ
ഹൽ ഹലോ കേൾക്കാത്ത ഈ റെയിൻ ഞ്ച് പ്രോബ്ലം വരുന്നുണ്ട്
ആ ഇപ്പഴ് കേക്കുന്നുണ്ടോ മൂ ഇപ്പഴും കേക്കുന്നുണ്ടോ
കേൾക്കണ്ട് പക്ഷേ മോന് മോൻ എന്റെ ശബ്ദം കൊണ്ട് കേൾക്കണണ്ട് പക്ഷേ മോന്റെ ശബ്ദം കൊണ്ട്
പോവാൻ ഓ ഓ ഓ മോളിവിടെ ആ ഇപ്പോ കേക്കുന്നുണ്ടോ അത് മോള് ഈ കസേര ഇരുത്തുന്നതാണ് കൈയ്ക്ക് വന്ന് വന്ന് ചാടി ചാടി കളിക്കുന്നെ കുഞ്ഞ് മോളാണ് കൊച്ചുമോള്
ആ ആ
എ എന്റെ മോള് ഉം എന്റെ മോള് ഹ് രണ്ട് വയസ്സായതേ ഉളളൂ ബാക്കി രണ്ടു പേരും പഠിക്കുകയാണ് ഒരാള് ഏഴില് ഒരാള് ഒന്നില് അങ്ങനെ നിങ്ങക്ക് എത്ര കു കുട്ടികളാ എന്ത് ചെയ്യുന്നു
ഇല്ല എനിക്ക് കുട്ടികളില്ല ഞാന് മദ്രസേല് പഠിപ്പിക്കുക
ഓ അങ്ങനെ മാരീഡ് അല്ലേ
ആ ആണ് ആണ്
ആ ആ
എങ്ങള് രാത്രി ഒക്കെ എന്താ കഴിക്ക
തിന്നില്ല ഉം രാത്രി ഒരു നേരം മാത്രമേ ചോറ് കഴിക്കൂ ഇപ്പൊ ഇന്ന് രാത്രി ചപ്പാത്തി ത്തിയാണ് ഉം ഇന്ന് രാത്രി എന്തര് കഴി ക്കും
ഓയ് ഞാന് ഇപ്പ എന്റെ വീട്ടിലാണ് എൻ്റെ വീ ളിവിടെ ഇവിടെ ചോറന്നെ കഴിക്കുക ഹസ്ബൻഡിന്റെ വീട്ടില് രാത്രി ചപ്പാത്തി അല്ലെങ്കിൽ അപ്പം അങ്ങന െനാക്കെ
ഇവിടെ അങ്ങനെയാണ് രാത്രി ചോറ് കഴിക്കല ആരും ഹസ്ബൻഡും മാത്രല്ല ക്ഷീലിച്ചത് കൊണ്ടായിരിക്ക ആ അങ്ങനെ പിന്നെ വ
ആ ആ മക്കേക്കെ ആ ഉണ്ട് ഇങ്ങ എന്താ ആഹ ചെറിയ ഐറ്റംസ് ഒക്കെ ചീര പയറ് പിന്നെ ഈ ച കാ മാങ്ങ ച്ചെ ഫ്രൂട്ട്സ് ആയിട്ടും പൈനാപ്പി പ്പിള്, മാങ്ങ, ചക്ക ഒക്കെ കിട്ടും അവിടെ
ഇവിടനമ്മുടെറ്റ സൗകര്യ ഇല്ല കൃഷി ചെയ്യാനുള്ള സൗകര്യം വീടാണിരിക്കല്ലേ മൂന്ന് കുടുംബ വീട് ഉമ്മച്ചി വീട് വലി മാട വീട് അങ്ങനൊക്കെ വീടുകളാണ് അങ്ങനെ വീടാണിരിക്കണ കൃഷി വെക്കാൻ സൗകര്യവും നമ്മുടെ വീട്ട ഇവിടെ ഇല്ല സ്ഥലമില്ല അപ്പം ചെടികളൊക്കെ ഉണ്ട് പക്ഷെ അത് ആ ചെ ഇല്ല ഇല്ല മഴയില്ല മൂന്ന് ദിവസായി മഴയില്ല ബാക്കി ദിവസം നല്ല മഴയായിരുന്നു പയി മൂന്ന് ദിവസം ആയിട്ട് മഴയില്ല നല്ല വെയിലാണ് അവിടെയോ കാലാവസ്ഥ എങ്ങനെയാ
ഇവിടെ മഴ പെയ്ത കൊണ്ടയാണ് എന്നാച്ച ചോരു ഇന്നലെ മിന്നാ മിന്നന്നൊക്കെ ഭയങ്കര വെയിലായിരുന്നു ഇവിടെ ഇടക്ക് പെയ്യും പിന്നെ ചോരും
അപ്പെ
ഉഅനത്തയട്ട് ഏ ചായ കുടിച്ചിട്ട് ല്ലാ ഫ്രൂട്ട്സ് കഴിച്ചു മാങ്ങയും പൈനാപ്പിള ഒക്കെ ഇണ്ട
ഓക്കെ ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറയ ബുക്ക് വായിക്കോ
ആ ബു ക്കൊക്കെ വായിക്കും എടക
ഒ ഓ റീഡിങ് ഇഷ്ട്ടാണോ ഈകഥകളൊക്കെ വായിക്കുന്നത്. കവിത കേൾക്കുന്നത് അങ്ങനെയൊക്കെ
ആ പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടാണ് നമുക്ക് അങ്ങനെ ഒഴിവ്ആ ആ
ആ ഓക്കേ പിന്നെ എന്താ കുക്കിംഗ്ഇഷ്ടാണോ കുക്കിംഗ
ആ ചെല ഐറ്റംസ് ഒക്കെ അങ്ങനെ ഫുഡഡിങ് പിന്നെ പായസം, കേക്ക്, ഗുലാബ് ജാം ഫ്രൂട്ടസാങ്ങനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണൊക്കെ ഭയങ്കര ഇഷ്ടം ഇ യൂട്യൂബിൽ നോക്കിയിട്ട് എന്തെലക്കെ ഉണ്ടാക്ക ണതൊക്കെഇഷ്ട
അല്ലാതെ ഫുഡ ആയിട്ടൊന്നും ചെയ്യാറില്ലേ ഫുഡ്
ഫുഡ് ആയിട്ട് അങ്ങനെ ചെയ്യലൊന്നില്ല ചെയ്യായി ഒന്നുംല്ല ചെയ്യൊക്കെ ചെയ്യും
ഓക്കെ ഓക്കെ ഞാനിവിടെ ആ പി പിന്നെ എനിക്ക് എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഒന്നും എനിക്ക് ഏഇതല്ല ഉമ്മിച്ചാണ് എല്ലാം ചെയ്യുന്ന ഉണ്ടാക്കുന്നത് ആ് എനക്ക് ഞാൻ ചെറിയ ചെറിയ സഹായംന്ന് വെച്ചാ ഉള്ളി അരിഞ്ഞു കൊടുക്കും ഈ അര് മിക്സിയില് അരപ്പ് ഇങ്ങനെ അടച്ച് വീട് തൂത്തുവാരത് അങ്ങനെയൊക്കെ ഹെൽപിങ് ആയിട്ട് നിക്കുക അല്ലാതെ ചെയ്യാനൊന്നും എനിക്കറില്ല
വല്ല വല്ല ഐറ്റംല്ലല്ല ഐറ്റംസ് ഒന്നും അറിയില്ല എന്നാലും ചോറും, കറിയും ഉപ്പേരിയായിട്ട്
ആഹ അതൊക്കെ വയ്ക്കും അത് തന്നെ അല്ലാതെ അല്ലാതെ വെറൈറ്റി വെറൈറ്റി ഡിഷ് ൊന്ന ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ ഞാൻ ചോറും കറിയും വെക്കും പിന്നെ ചായ ഇടും അങ്ങനെ അങ്ങനത്തെ നിസ്സാര പണിച്ചത് മാഗി ഇതൊക്കെയാണ് മെയിന് അല്ല വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ അറിയത്തില്ല ഉ്മാായിെ ചൈനസ് സ്നാക്സ് ഒക്കെ എങ്ങനെയൊക്കെ പറ പറ പറ ചെയ്ഞ്ീർത്തും അത്രേയള്ളൂ
ഉ അതില് വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആഹ
അ ചെയ്യും ഉം പിന്നെ വേറെന്താ
വെക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഞാന് ഇവിടെ അറബിക്ഴസ് എടുത്തിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് എടുത്തിരുന്നു ഡിപ്ലോമ
ഓക്കെ ഞാ പി പി ടി സി കഴിഞ്ഞു ടീച്ചറ ആാണ് അതെ ഉ ആ അതെ അതെ പ്രീ പ്രൈമറി സെക്ഷൻ ടീച്ചറണ് അതെ അതെ
ആ് ആഹ
ഞാൻ ട്രെയിനിങ്ങിനാണ് നൽക്കുന്നത് ടീച്ചറ ആായിട്ട് അടുത്ത വർഷം ജോലിക്ക് കയറും എനിക്ക് ഒരു ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ട് ഇവിടെന്നെ നമ്മളെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ് സ്കൂളുകളൾൊക്കെ അന ഒരു സ്കൂളിൽ ക ഇപ്പ മൂന്ന് മാസം കൂടിണ്ട് ട്രെയിനിങ് തീരാൻ അപ്പോ എനിക്ക് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം ട്രെനി സർട്ടിഫിക്കറ്റ് ആഹ അതുൊണ്ടെങ്കിൽ എനിക്ക് സാലറിക്കുള്ള ഒരു ജോലി എടുക്കാ പറ്റുള്ളൂ അപ്പൊ ട്രെനിങ് ഇപ്പോൊ പോയിൊണ്ടിരുന്ന ടീച്ചറായിട്ട് എൽ കെ ജി ഉ കെജി
ആഹ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെണ്ടാവല്ലേ
അതെ ഉ രാവിലെ പത്ത മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവ വരെ ചില സമയം രാവിലെ ഒമ്പതര സ്പെഷ്യൽ ക്ലാസ് എന്തെങ്ക അസൈൻമെന്റ് പ്രോജക്ട് ഇങ്ങനെ ചെറ ചെറിയ വർക്കുകളൊക്കെ കൊക്കും അതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒമ്പരക്ക് പോവുംും അപ്പൊ അതൊെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട നമ്മള പേപ്പർൊക്കെ ഉണ്ടല്ലോ പാട്ട് പാടിക്കുന്നത് കഥ പറക്കുന്നത് അങ്ങനെയൊക്കെ ചടെങ്കിലേ ഞാൻ ഒമ്പതരക്കെ പോവും അതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം പാടത്തിലോട്ട് പോയി ഞാൻ ഫുൾ ടൈമ പഠിപ്പിക്കാറില്ല കളിയിലൂടെക്ക് ആ വെക്കേഷനൊക്കെ പോയിരുന്നു മൂന്നാറ് പോയിരുന്നു പിന്നെ ഇന്നലെ പൊന്മുടി പോയി പോയായിരുന്നു പൊന്മുടി ഇന് അയിന്റെ വെഡ്ഡിങ്് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ എന്റെ വെഡി ആ ആ ആരുന്നു ആ പിന്നെ പൊന്മുടി പോയത് മറ്റ അവിടെ ഞാൻ ഇതുവരും പോയിട്ടില്ല എന്റെ അപ്പൊ പൊന്മുളിണന്ന് ആഗ്രഹം പറഞ്ഞപ്പോഴേക്കും ഹസ്ബന്ഡ എന്നെയും മൂ മക്കളെയും രാവിലെ ഏഴ് മണിക്ക്റങ്ങിയത്ത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ ഒരു ല്ലാതെ പറ എനി
ഉ
എനിക്ക് പൊമ പൊന്മുടികൾ കണ്ടിട്ടില്ല ഇനാ പറഞ്ഞു ബൈക്കിലാണ് കൊണ്ടുപോയത് പിന്നെ ഏഴ് മണിക്ക് പോയപ്പോഴേക്ക് പന്ത്രണ്ട് മണിക്ക് അവിടെ എത്ത ഒരുപാട് ലോങ് ആണ് എനിക്കാണെങ്ക അറിഞ്ഞും കൂടെന്ന് ഹസ്ബൻഡറിിന ഒക്കെ അറിയാലോ അങ്ങനെ അറിഞ്ഞൂടന്ന് അങ്ങനെ പോയി പോയപ്പം മലയാണ് മൊത്തം മല ഒരു ഒന്ന പാറ കൊണ്ടുള്ള മല ഒന്ന് മറ്റേ ഈ മറ്റേ പുല്ലുകളൊക്കെ ആയിട്ടുള്ള ഒരു മല പിന്നെ അവിടെ മൊത്തം മഞ്ഞ് മഞ്ഞ് മഞ്ഞ് മഞ്ഞ് കോടമഞ്ഞ് മഞ്ഞ ഇങ്ങനെ വീണോണ്ടേ ഭയങ്കര നല്ല ക്ലൈമറ്റ് ആ പിന്നെ മഴയും കൂടെ പ്രതീക്ഷികാതെ ആ സമയം നല്ല മഴ.
അതെല്ലേ
ഉമ് ആപ്പാ അധികം ഈ പാറയും കൊന്നും അങ്ങനെ ആയിരിക്കു ല്ലേ
ആഹ് പിന്നെ അവിടെ കടണ്ട് കോഫി കടണ്ട് അവിടെ ഫുഡായിട്ടൊന്നും ഇല്ല കപ്പയും അത്രേ ഉള്ളൂ പിന്നെ കടചായയും കോഫി പിന്നെ അവിടെന്ന് തിരിച്ച് വീട്ടി വന്നപ്പോ ഏഴ് മണിയായി യാത്ര തന്നെ നല്ല ദൂര യാത്ര. നാൽ മണിയോടെ അവിടെ അടക്കും പുന്മുടിയേ എല്ലാരെയും താഴെ ഇറക്കും മലയെന്ന് എല്ലാരെയും താഴെ ഇറക്കും നാൽ മണിയോടെ നമ്മള് പിന്നെ അതിന് മു അവിടെ നിക്കാൻ പറ്റില്ല ഭയങ്കര തണുപ്പ് നമ്മളതുവല്ല കോട്ടും തൊപ്പി കൊണ്ടു പോയില്ല നമ്മൾ ഇട്ട് ഡ്രസ്സ് അവുടെ പുതിയ ഡ്രസ്സ് ഇട്ടില്ലേ എന്നിട്ട് സിമ്പിൾ ഡ്രസ്സ് ടോപ്പ്, ഷാ മക്കൾക്ക് അതുപോലെയൊക്കെ ട്ട് അവിടെ പോയി നോക്കിയപ്പോ അവിടെ മൊത്തവും മഞ്ഞും മഴയും ഒതുങ്ങാൻ പോലും സ്ഥല ല്ല മൊത്തം മല മല ഒരു ഒതുങ്ങാൻ പോലും ഒരു സ്ഥല ഇല്ല അങ്ങനെ കുറേ നേരം മഴയത്ത് കളിച്ചു മഞ്ഞിൽ നിന്നു നല്ല വൈബായിരുന്നു പക്ഷെ അത് പോകും തോറും മഞ്ഞിന്റെ ഇത് കൂടി കൂടി വന്നു ഭയങ്കര മക്കളൊക്കെ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി അവിടെ ആയപ്പോ ഒതുങ്ങാനും സ്ഥലല്ല മഴ നി ഇല്ല ഇല്ല കൊണ്ട മൂന്നേര ഉണ്ട് ഇല്ല അവർക്കല്ലെ ഇതകെ ഇഷ്ടം നമ്മൾ പോയിട്ടുണ്ടല്ലോ നമ്മള് മഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഊട്ടി കൊടക്കിനാൽ പിന്നെ ഇപ്പൊ ഒരു നമ്മള അടുത്തുള്ള മാള് തന്നെ ആഹ് തണുപ്പെല്ലാം കൊണ്ട് ഏ സി യക്കെ ഉള്ളത് കൊണ്ട് എപ്പൾ ശീലിച്ച് നമ്മള് ചെറുതിലെ മക്കളെ എല്ലാത്തിലും ശീലിപ്പിച് സ്വിമ്മിംഗ് ആണെങ്കിലും വെള്ളത്തിൽ ഇരിക്കണാണെങ്കിലും കിടക്ക്ണാണെങ്കിലും പിന്നെ ആഹ് എന്തെ ആക്ടിവിറ്റീസ് അവരെല്ലാർക്കും വില്ലി ആണ് മക്കളെല്ലാം മൂന്നല്ല പൊടിച്ചിവരെ വി വില്ലിങ്ങാണ് ഉമ് രണ്ടര വയസുള്ള എന്റെ മോള് വരെ നല്ല നിക്കും പക്ഷെ തണുപ്പ് എനിക്ക് നിക്കാം തണുപ്പ് കൂ ഇത് ഇങ്ങനെ വരും തോറും മഞ്ഞ് വീഴും തോറും എനിക്ക് പറ്റുന്നില്ല
ഉമ്
ആഹ് ഹസ്ബൻന്റ് കൊറേ നേരം ചേർത്ത് നിർത്തി അപ ഓ അതെ അപ്പ ഞാൻ പറഞ്ഞ പോ നിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവിടെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേങ്കും വെയിലായി കാരണം ആ പൊന്മുടിന്റെ ആ സൈഡ് മാ ത്രാണ് ഈ മഴയും മഞ്ഞും അവിടത്തെ ചെലപ്പോ ഇതായിരിക്കാം ആഹ് അവടെ അവടെ മാത്ര ആ മഴയും ഈ മഞ്ഞൊക്കെ അതിനു ശേഷം കൊറേ മറ്റേ അവിടെ തേര് അവിടെ മറ്റേ അവിടെ ഇങ്ങനെ തേര് കേറുന്നത് പോലെ വണ്ടി ഇങ്ങനെ
ഓ അതെ അതെ നല്ല തണുപ്പുള്ള പ്രദേഷാണ് ഇവിടെക്കെ നമ്മളെ ഇവിടെ ഉമ് നമ്മടെ പ്രദേശക്കെ നല്ലതാണ് മഴ പെയ്താലും ഇവിടെ മണ്ണൊക്കെ ഉള്ളത് കൊണ്ട് അപകടന്നും വരില്ല മയെ പെയ്താലുമേ അവിടെ മഴ പെയ്ത വല്ല അപകടം വല്ലോം സംഭവിക്കുന്ന സലാണോ അവടെ ഹേ
എന്നാലും ഒക്കെ ഇണ്ട് അവിടെ ഇവിടെ
അപ്പൊ ശരിയെന്ന ഓകെ ടൈം ടൈം ശരിയെന്ന ഓക്കേ ഓക്കെ